ഹലോ ആ കേക്കുന്നില്ലേ?
ആ, കേൾക്കണ്ട്.
ആ. ഞനെ ഫാനിന്റെ സൗണ്ട് നല്ല സൗണ്ട് ഉണ്ട്. ഞാന് വോയിസ് ഇങ്ങനെ വിടുബത്തന്നെ സമയതെന്നെ ശ്രദ്ധിച്ചുോക്കണ്ട്, അപ്പ നോക്കണ സമയത്തന്നെ വല്ല ട്രാവൽ ചെയ്യണ പോലെ
ആ, ഭയങ്കര അത് നമ്മള ആ, സമയത്ത് ആർക്കേലും ഫ്രിണ്ട്സ് ഫ്രണ്ട്സിന് വിട്ടാൽ ഇയ്യ് എവിടെക്കാ പോണ ചോദിച്ചും ആദ്യം.
സത്യണ എന്നോട് ചോദിക്കും. ഹസ്ബൻഡ് ന്നേ ചോദിക്കും ചില സമയത്ത്. എന്നിട്ടാ പോണേ ചോദിക്കും. അവ പാന്റെ ചോട്ടിലെവിടെങ്കിലും നിക്ക് പറയും. ഈ സമയത്ത് ഫാന ഒന്നും ഇല്ലാതെ ഇരിക്കുല.
ഇരിക്കാൻ പറ്റൂല ഞാനും അങ്ങനെ തന്നെ. ഫോണ് അവിടെ ആ, റൂമിൽ ഇരുന്ന ഇരെ ഫോൺ വി വിളിച്ചിരുന്നേ, പക്ഷെ ഇപ്പം പിന്നെ എങ്ങനെ റേഞ്ച് ഇങ്ങനെ കട്ടാവാണ്‌ ഉണ്ടോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ പുറത്തക്കറങ്ങി, സൗണ്ട് ഉണ്ടാവില്ലല്ലോ വിചാരിച്ചിട്ട്. മറ്റേ ഫാന്റെ സൗണ്ട് ഭയങ്കര
നല്ല സൗണ്ട് ഉണ്ട്
ഉം ഇപ്പൊ ഭയങ്കര ചൂടല്ലേ
ഓ കാലാവസ്ഥ എന്ത് ഇത്താ ഞങ്ങള് പെട്ടെന്ന് അവിട്ന്നിങ്ങട് കൂടി മാറിയപ്പൊ ഫസ്റ്റ് എനിക്ക് പ പ്രഷറൊക്കെ കൊറഞ്ഞ് തലൊക്കെ കറങ്ങി
ആ ഇപ്പൊ എത്രായി മാറിട്ട്
ഏഹ് ഹൗസ് വാമിങ്ങ് കഴിഞ്ഞിട്ടാ
ആഹ്
ഞങ്ങള് ആറു മാസം ഏ ആറല്ലേ ഏഴു മാസം എട്ട് മാസക്കെ ആയി ആ ഞങ്ങൾ ആഹ് പിന്നെ
പക്ഷെ മാറിട്ട് എന്താ എന്താ മാറ്റം എന്തേലും ഉണ്ടോ അയ്യേൻ
മാറ്റന്ന് വെച്ചാ ഫസ്റ്റൊര് ഒറ്റപ്പെട്ട പോലെെയാര്ന്ന് ഫസ്റ്റത്തെ ഒരു മാസം ന്ന് പറഞ്ഞാ ഹസ്ബന്റ് കൂടെണ്ടായിരുന്നു കാരണം അപ്പ അത്രക്ക് ഫീല് ചെയ്തില്ല പിന്നെ അങ്ങട് പിന്നെ എന്ന്വെച്ച് കഴിഞ്ഞാല് നമ്മള് കൂട്ടത്തിലെല്ലാരും കൂടെ ഒരുമിച്ചിട്ടാവുമ്പോ ഫുഡ് കഴിക്കലും അതൊക്കെ ഒരു രസായിരുന്നു നമ്മള് കൂടുതലായിട്ട് എറങ്ങാ ഇപ്പൊ ഇവിടെ എത്തിയപ്പോഴ് ഞാന് ഈ ഡയറ്റും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുണന്നെ മറ്റേത് എൽ നമ്മള് ച്ചത്തിനനുസരിച്ചല്ലെ ഇപ്പൊ ഫുഡ് ഉണ്ടാക്കല് നമുക്ക് വേണെങ്കി ഇപ്പോ ആരുംല്ല ഞാനും മോളും മോനും മാത്രെ ഉള്ളത്
ആ ഞങ്ങളും അങ്ങനെ തന്നെ പക്ഷെ എൻ ന്താ രാവിലെ ആവുമ്പോ എനിക്ക് ഭയങ്കര മടിയാ ഫുഡ് ഉണ്ടാക്കാന്
ഇരിക്കും മോള് ഞങ്ങള് കഴിക്കയല്ലേ ഞങ്ങക്ക് രാവിലെ ഏദേശങ്ങളിലെ ബ്രേ ഫാസ്റ്റ് മോൾക്കും ഇഷ്ടമല്ല കടികളൊന്നും ഞാൻ ചായേന്നർഞ സാധനം ഞങ്ങള് കുടി ക്കിയല്ല ഞാൻ ചായപ്പൊടി എന്ന സാധനം ആരെങ്കിലും വരുമ്പ തപ്പിയോക്കുക ഇതെവിടെയാന്നുള്ളത് ആ ആ അപ്പൊ അങ്ങനെ
അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും സ്നാക്സോ എന്തെങ്കിലും അല്ലെങ്കിൽ ഇനിയിപ്പം ചി ക്കനൊക്കെ ഉണ്ടെങ്കി ചിക്കൻ കറിയൊക്കെ രാത്രിക്കത്തെ ഉണ്ടെങ്കി മാത്രം
ആ അപ്പൊ ഞാൻന്തെയും മെല്ലെ ആ ഓൾക്ക് ഇഷ്ടന്ന നെയ്റോസ്റ്റ് ഇഷ്ടാണ്
ആഹ് ആഹ് ഞാൻ പറയാ പക്ഷെ അവിടെ വീട്ടിലാകുമ്പോ ഞമ്മുക്ക് മൂത്തോര് ഇണ്ടല്ലോ അപ്പൊ നമുക്കൊരു അതെ നമുക്ക് പേടിയായിരിക്കും പണി ആ പണി പണി കഴ്ക്ക നമ്മള് ജോലികളൊക്കെ പെട്ടെന്ന് കയ്ച്ച് അമ്മക്ക് ഒരു പേടിയാണ് ഇങ്ങനെങ്ങനെയൊക്കെ ചെയ്യണംന്ന് പക്ഷെ ഇവിടെവുമ്പോ അമക്ക് ഒരു കൂ സലും ഇല്ല
അങ്ങനെ തന്നെ അവസ്ഥ അല്ലെങ്കിൽ വല്ല വേഗം അധികം എന്താ വെച്ചാല് മുട്ടപുഴുങ്ങും പഴം പഴം വാട്ടും ചെയ്യും
ആഹ് ഞാനും അങ്ങനെന്നെ അത് അതന്നെ ഞാനും അതാവുമ്പോ പെട്ടെന്ന് പ പരിപാടി കയ്യും എന്നാ വ് വ വയറും ഹെൽത്തി ആണ ഞാനും അങ്ങനെ തന്നെ ചെയ്യല് ഇപ്പം എന്താ പറയാ തിന്ന് തിന്നവർക്കും അവർക്ക് വല്യ വല്യോരു താല്പര്യം ഇല്ല ഇപ്പം
ആഹാ
എടയ്ക്കെങ്കിലൊക്കെ അങ്ങനെ മാറ്റി കൊടുക്കും
അപ്പൊ കാക്കുവിന്റെ ഫ്രണ്ടിന്റെ വീട് തന്നല്ലേ തൊട്ട് വീടുണ്ട് പറ ഞ്ഞില്ലേ ഓ ഓളെ മക്കക്ക് അത് ശീല രാവിലെ നിർബന്ധാണ് എന്തെ ഇത് നല്ല ഇത് വേണം അത് ഒരു ദിവസം ഉള്ളത് ഒരു ദിവസം പറ്റൂല്ല അങ്ങനെ ആ അങ്ങട്ട് നല്ല കറിയും വേണയ്ക്ക് പിന്നെ അധിക ദിവസം ഓള് അറിം പിന്നെ ഈയ്യ് ഇണ്ടാക്കീക്ക്ണോയ്ക്കുന്നോട് ഇല്ല അറി എന്ന ഇങ്ങട്ട് തരും അതേപോലെ തന്നെ കറി അങ്ങൻ തന്നെ സാമ്പാറ് എന്തെങ്കിലും ഓളും രണ്ട് കുട്ടിയാളു അവടെ ഇവടെ ഞാനും രണ്ടുട്ടിയാളും അപ്പോ ഓള് രാവിൽ തന്നെ വി ശരി ഞാ ഇന്ന് സാമ്പാറാ വെക്ക്ണ ഇയ്യ് ഇന്ന് കറി ഉണ്ടാക്കണ്ട ട്ടോ അറിം
ഉ ആഹ് അപ്പൊ പിന്നെ സുഖാണ്ല്ലേ ആ പിന്നെ ഹസ്ബൻഡുമാര് രണ്ടാളും ആ ആഹ് അപ്പൊ പിന്നെ കൊഴ്പ്പല്ല ആണ് ആ ഓല് ഉണ്ടാവുമ്പളാണ് നമുക്ക് അത്യാവശ്യം അ പിന്നെ ഇണ്ടാക്കുമ്പോ അത്യാശ്യം വാണ്ടി വരുല്ലോ മീൻസ് ഓല് ഫുഡ്
ഇപ്പ അമ്മ മാത്ര ഓളും രണ്ട് കുട്ടിയാളുള്ളൂ പിന്നെ ഞാനും രണ്ട് കുട്ടിയാളേ ഉള്ളു അപ്പൊ അതേപോലെ തന്നെ ഇനി ഫുഡ്ൻ്റെ ഐറ്റംസ് ആണങ്കിലും ശെരി ഇനി സ്പെഷൽ എന്തേലും ആക്കാണെങ്കിലും പറിം ഞാൻ ഇതില് ഇണ്ടാക്ക്ണേ ഇയ്യ് ഇന്ന് ഇണ്ടാക്കണ്ട ട്ടോ ഫുഡ് വെക്കണ്ടാ ഇന്ന് ഇവടെ ഇവടേണ് പറയും അതുപോലെ ഓളെന്തേലു ആക്കാണെങ്കി പറയും അവിടണ്ടാക്കണ്ട ട്ടോ ഇവടേണ് പറയും
ആഹ് അങ്ങനെ അങ്ങനെ കഴിഞ്ഞു പോവും അത് ശരി ഞാനിങ്ങനെ എന്ത് ഞാൻന്നെ സ്പെഷ്യൽ ഒന്നും ഇങ്ങനെ സ്പെഷ്യലൊക്കെ ഇണ്ടാക്കോ മീൻസ് എങ്ങനെ അൗ ൻ്റെ മ്മേ ഇൻക്ക് ഞാൻ
കാനല്ല ഹാ
ഏഹ് ഞാൻ മന്തി ഒക്കെ മന്തി കൊഴ്പ്പല്ലേ ഞാ ഇണ്ടാക്കും ബിരിയാണി എന്താറില്ല ഫ്ളോപ്പായിരിക്കും ഇത് മീൻ ബിയാണി ഏഹ് ഇൻക്ക് ഇൻക്ക് മന്തി അല്ലോ നന്നാവും എന്നോട്ന്റെ നാ ത്തൂനോട് നാത്തു പറയും അയ്ന്റെ ഹസ്ബന്ഡിന് വല്ല്യ കൊഴ് ഇൻക്ക് എന്താറില്ല ഇൻക്ക് ഞാണ്ടാക്ക്ണ ബിരിയാണി ഇഷ്ടല്ല അപ്പൊ ഹസ്ബൻഡ് പറയും ബിരിയാണി ഇണ്ടാക്കിക്കോന്നന്ന് പറയുമ്പൊ പറിം അപ്പൊ നാത്തുമാര് പൊന്നാര ഏഹ് പൊന്നാര താത്താ ബിരി താത്ത ന്നല്ല എന്നെ വിളി ക്കൽ താത്താ നല്ലട്ടോ ബിരിയാണി ഇണ്ടാക്കല്ലേ ഇജ് ഇജ്ണ്ട ക്കാണെങ്കി മന്തി ഇണ്ടാക്കിക്കോ ആ തിന്നാനാവൂല ന്ന് പറയും ഏഹ് വെച്ചാ ഭയങ്കര ചെൽപ്പം എൻക്കറില്ല മീൻ ബിരിയാണി ഇണ്ടാക്കുമ്പ വലിയ പ്രശ്നല്ല ചിക്കനോ വേറെ എന്തെങ്കിലു ഒക്കെ ആ ഇൻക്കറില്ല മീൻ ബിരിയാണിക്ക് ചൊയ വര്ന്ണ്ട് പക്ഷെ മറ്റേ ബിരിയാണി ഞാൻ ഇണ്ടാക്കല് ല്ല ട്ടോ
ആഹ് അതെന്താറിയോ അത് അൻക്ക് അയ്ന്റെ കറക്റ്റ് ഇണ്ട് മനം ഒരു മെഷർമെന്റും കാര്യങ്ങളും കിട്ടായിട്ടാണ് അത്
അയിന് അതും അല്ല ഇപ്പൊ ന അത അവടെ ഇമ്മ നല്ല ഇവടെ
കേക്കണാ
നെയ്ച്ചോറ് ഇണ്ടാക്കിയ ആഹ് നെയ്ച്ചോറ് ഇണ്ടാക്കിയ ഓക്കെയാണ് കട എല്ലാ അങ്ങൻത്തൊക്കെ ഓക്കെയാണ് പക്ഷെ ഇൻക്ക് ഇങ്ങനെ എന്തെങ്കിലൊക്കെ ഇങ്ങനെ എന്താ പറയ ജങ്ക് ഫുഡ് അങ്ങൻത്തെ ചൊയ വര്ന അങ്ങൻത്തെ ടേസ്റ്റ് ഉള്ള ഫുഡ് ആണ് എൻക്ക് അങ്ങനെ ഇണ്ടാക്ക്ണ എനിക്കിഷ്ടം പക്ഷെ ഈ ഇത് ബിരിയാണി ഇങ്ങട്ട് എന്തായാലും പക്ഷേ ഇവിടെ വീട്ടിന്ന്ണ്ടാക്കുമ്പൊം
ഉം
ഇപ്പോ ഇപ്പോ കുക്ക് ഇപ്പൾ നല്ല നല്ല കുക്ക് യ്യും ഉമ്മിം നല്ലോണം കുക്ക് ചെയ്യും അങ്ങനെ തിന്നിട്ടായിരി ക്കും ഇൻക്കറിയില്ല ഇന്റെ എന്തായാലും നന്നാവല് ല്ല
ആഹ്
അടി പിടിക്കൊന്നല്ല പക്ഷെ ചോയല്ല ച്ചോയല്ല എന്ന ആ ബിരിയാണീന്റെ ഒരു ഒരു ഒരു മയം ഒരു
എങ്ങനെ ചെയ്യല് എങ്ങനെ ചെയ്യല് ബിരിയാണി ആഹ് അതാണ് ഞങ്ങൾ പിന്നെ നമ്മള് പിന്നെ ചെറ അനിക്ക് ഭയങ്കര ഇൻറസ്റ്റ് ആയിരുന്നു ഞാൻ എനിക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു
ആഹ് ആഹ് അയ് ശെരി
പക്ഷെ നല്ല റീച്ചിൽ പോനെ ട്വന്റി ഫൈവ് കെ ഫോളവോഴ്സും അത്യവിശം എനിക്ക് ഒരു അറുപതിനായിരം ക്കിന് മുകളില് ഏണിഗംസ് ഒക്കെ കിട്ടി നല്ല റീച്ച് ആയിട്ട് അങ്ങനെ പോവിയായിരുന്നു ആ സമയത്ത് ആ നിർത്തി കോറണയുടെ സമയത്ത് ആയിരുന്നു അത് ഞാന് അപ്പൊ ആ സമയത്ത് ഹസ് ബന്റിനും ഫ്രണ്ട്സിനും ഒക്കെ റൂമിൽ കൊറോണ ഉണ്ടായിരുന്നു അവിടെ ക കത്തറിൽ അപ്പൊ ഞാൻ നാട്ടി ട്ടില് വരുന്നു എനിക്ക് അപ്പ ആ കുറച്ച് ദിവസങ്ങള് ഇപ്പോ നമുക്ക് അന്ന് കൊറോണ എന്ന് പറ വന്ന് കഴിഞ്ഞ കൊറോണ വന്നവര് മരിക്കുക ഭയങ്കര പേടിയല്ലേ അപ്പൊ അത് കേട്ടപ്പോ എനിക്ക് ഭയങ്കര ടെൻഷനായി
വേറൊരു സ്ഥലത്തും അല്ലേ അപ്പൊ നമുക്ക് നോക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ട
ആ ഭയങ്കര ടെൻഷന ആയി അപ്പൊ ഞാന് പിന്നെ ഇത് മക്കല്ല ശ്രദ്ധൊക്കെ വിട്ടു നമുക്ക് അപ്പ വീഡിയോ കാര്യങ്ങളല്ലല്ലോ നമു ക്ക്പിന്നെ മതുള്ളത് ബുദ്ധ പിന്നെ അത് കഴിഞ്ഞ് ആളെക്കെ കെയറി ഒരു ട്വന്റി ഫൈവ് ഡെയയ്സ് ഒക്കെ എടുത്ത് ഏകദേശം ഒന്ന് ലെവല് ആയിട്ട് വരാൻ അപ്പൊ പിന്നെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ആദ്യത്തെ റീച്ച് കിട്ടണില്ല
ഓ അപ്പൊ നിർത്തി എന്നാലും ഒന്ന് ഇങ്ങനെ കുറച്ച് ട്രൈ ചെയ്തൂടെ
ആഹ് പിന്നെ അപ്പഴേക്കിനും മോള് കൊറോണ ബാച്ചായിരുന്നു സ്കൂളിൽ ചേർത്തി ഓൺലൈൻ ആയി ട്ട് പിന്നെ ഓള പിറകെ ആയി പിന്നെ തറവാട ടിലനിന്നിട്ടായിരുന്നു നമ്മളിതൊക്കെ ചെയ്തിരുന്നത് നമ്മളെന്തെങ്കിലും ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി കിച്ചണിൽ ചെയ്യുന്ന സമയത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും പിന്നെ ഇത്രയും ആളുകൾ ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചത് അപ്പൊ വോയിസ് ഓവറ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ രാത്രിക്ക് അലാറം വെച്ച് എണി ക്കണം അപ്പൊ അങ്ങനെ
ഓ ഒക്കെ ഭയങ്കര റിസ്ക് എടുത്താണ്ട് ആ പക്ഷെ എന്നാലും നിങ്ങളിപ്പ എന്ത ഒറ്റക്കല്ലേ ഇപ്പ എന്തായാലും ആ ഒന്ന് ചെയ്ത് നോക്കേണ്ടേ
ഇപ്പൊ അതിലേ ഇപ്പൊ ഇൻസ്റ്റയിലാണ് സ്റ്റാർട്ട് ചെയ്തത് ഇൻസ്റ്റൽ ചെറുതായിട്ട് വീഡിയോസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത്ക്കണ്
ആ അല്ല അങ്ങനെ നോക്കണ് കാരണം നമ്മുക്ക് എന്തെങ്കിലുമക്കൊ ഒരു വരുമാനം എന്ത ചെറുത് ആഹ് ഒരു ഒരു ടൈമും അങ്ങനെ വെറുത പോവുല
അത്രന്നെ അങ്ങനെ അപ്പൊ ഒരു ഇതല്ലേ പിന്നെ പിന്നെ എനിക്ക് ഗാർഡനിങ് ഭയങ്കര ഇഷ്ടമാണ് പച്ചക്കറി അത് പോലെ അങ്ങനെ ചെടികളൊക്കെ നടുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ആ ചെടികളക്കൊ അത്യാവശ്യം ഉണ്ടായിരുന്നു ഇപ്പ പോയി ഞങ്ങൾ വന്നപ്പോക്കിന് ഏകദേശൊക്കെ തീരുമാനംമായി എന്നാലും അടുത്ത ഓള് ഓളക്കൊണ്ട് കഴിയുന്ന പോലെപ്പോ നല്ല ചൂടല്ലേ നോക്കിട്ട് ഓള് രണ്ടു ദിവസത്തിന് ഓള വീ ട്ട്ക്ക് ഓള് വല്ല സമയത്തൊക്കെ നനക്കും പിന്നെ ഓള് ഓളുടെ വീട്ടേക്ക് വിരുന്ന് പോകണ സമയത്ത് ആരും ഉണ്ടാവൂല്ലല്ലോ നനക്കാൻ അങ്ങനെ കുറച്ചൊക്കെ പെട്ടെന്ന് നശിച്ച് പോന്ന സംഭവങ്ങളൊക്കെ നശിച്ച് പോയി ക്കണു എന്നാല് ഏകദേശം ഒക്കെ ഉണ്ട് പച്ചക്കറികളൊക്കെ അത്യാവശ്യ ഉണ്ടായിരുന്നു ഒക്കെ ഏകദേശം പോയി ക്കണു ഞാന് അ പൊറത്ത്ന്ന് അങ്ങനെ അധികം വാങ്ങിക്കണ്ടായിരുന്നില്ല നമുക്ക് വീട്ക്ക്ള്ള മൊളക് തക തക്കാളി വെണ്ട പയറ് ആഹ് കോവക്ക, പീച്ചക്ക ഇങ്ങനത്തെ ഐറ്റംസൊക്കെ വീട്ട്തന്നെ ഉണ്ടായിരുന്നു. ചീര ഞാൻ പറയും ന്റെ എന്റെ ഹസ്ബന്റ് പറയും എന്നോട് ഈ മീ മീര മീഷൊ മീഷോ വീടാണറഞ് കളിയാക്കും എന്നെ. ഒക്കെ ഞാൻ അങ്ങനത്തെ അങ്ങ തെല്ലാം ഞാൻ മീഷൊന്ന വാങ്ങിക്ക. വിത്തുകളും കാര്യങ്ങളൊക്കെ കിട്ടൊയ്ന്നെ.
അത് അത് നല്ലത് കിട്ടോ?
ആഹ് നല്ലത് കിട്ടും. ഞാന് ഒരു നൂറ്റിപ്പത്ത് രൂപക്കങ്ങാണ്ടാ വിത്ത് വാങ്ങിച്ചെ. അയില് ച്ച് നൂറ്റി സംതിങ് വിത്തുകുണ്ടായിരുന്നു പച്ചക്കറിയാളതും. പിന്നെ അതേപോലെ ചെടികൾതൊക്കെ പാടെ കൂടിട്ട്. ചെടികളത് നമ്മളെ നോർമലായിട്ടുള്ള കാശിത്തുമ്പ പിന്നെ അതേപോലെത്തന്നെ കോഴിച്ചൂട്ട അങ്ങനത്തെ കടുക്ക‌ അങ്ങനത്തക്കേ ഐറ്റംസ്ണ്ടായിതൊള്ളൂ നമ്മുടെ നാ ല്ല ബാക്കില്ലത് മൊ ഇതൊന്നുണ്ടായില്ല. റാഡിഷ്ണ്ടായിട്ട്ണ്ട് ഇപ്രാവശ്യം അയ്ന്ന് വിത്ത് കിട്ടിയ വിത്തേറ്റ്
എന്ത്?
റാഡിഷില്ലേ നമ്മടെ മുള്ളങ്കി. അതെന്തേയ്ച്ചാല് പൊർ ത്ത് കാണ്ന്ന വെജിറ്റബിളാണ് എന്നാ പോലും നല്ലോണണ്ടായി ക്യാരറ്റിന്റെ പോലെ
ആഹ് ആഹ് ആഹ് ഇക്ക് മനസ്സിലായി. ആഹ് പക്ഷെ മക്കള് അതൊന്നും കഴിക്കൂല്ലല്ലോ. കഴിക്കോ ആഹ് നിങ്ങള് പിന്നെ എന്തെങ്കിലൊക്കെ ആക്കി കൊടുക്കുംന്ന് പറയ്ണേക്ക.
സാമ്പാറിലൊക്കെ ഇട്ടങ്ങാണ്ട് അങ്ങനെ ഇതാക്കുന്നല്ലാതെ നമ്മളന്നെ കഴിക്കണം. അല്ലാണ്ട് കഴിക്കൊന്നുല്ല.
പക്ഷെ ചെടി ഞാൻ പറയാ ഞൻ ഞാൻ ചെടി കുറേ ഓൺലൈനായിട്ട് മറ്റേ ആ എന്താ പറയാ ക്രീപ്പീ ഫീക്കും എല്ലാ സാധനോം വാങ്ങി ബഫലോ ഗ്രാസൊക്കെ ഞാൻ ഫുള്ളിവിടെ പ്ലേസ് ചെയ്ത് വച്ചീര്ന്ന്. മിറ്റം നല്ല രസാണല്ലോ ഇങ്ങനെ ലോൺസാക്കി വെച്ചിട്ട്. ആഹ് ഭയ എന്ന്ട്ട്
ത്തി ഓർഡറെയ്ത്ക്ക്ണ് അങ്ങനെ ഓൺലൈൻ ഐറ്റം ഫ്ളോപ്പാണോ.
ഓഹ് അൽ അത് ഫ്ലോപ്പായതല്ല. അത് ഞാനാ ബഫൽ പേൾ ഗ്രാസ് ഫുള്ള് സെറ്റായി അടിപൊളിയായി വന്ന് അത് ഓൺലൈനല്ലട്ടോ അത് ഞാൻ ഇവിടെ ഷോപ്പന്ന് അങ്ങനെ ഇതാക്കി ചെയ്യിച്ചേ. ആഹ് സ്ക്വയർ ഫീറ്റ്ന് അങ്ങനെ. അങ്ങനെ അത് ഹസ്ബൻറ് അങ്ങനെ ചെയ്യിച്ച് ഒക്കെ കഴിഞ്ഞ് അത്ങ്ങനെ നല്ലതില് സ്മൂത്തായിട്ട് എല്ലാം ഫില്ലായി ഞാൻ കൊറച്ച് വാങ്ങിട്ടൊള്ളയിന് ഒരു പകുതി സ്ഥലം ഫുള്ള് ഫില്ലാക്കി. പിന്നെ അതങ്ങനെ അവിടുന്ന് സ്പ്രെ്ടെയ്തങ്ങനെ പോവെണ്ടായേ.
ആഹ് ആഹ്
അപ്പൊ ആഹ് എന്തേയ്നീ ഞാൻ പിന്നെ കീപ്പിൻ ഫിഗും ഒക്കെ വാങ്ങി വെച്ചീനി ഞാപറഞ് മതിലൊക്കെ ഇങ്ങനെ പച്ചപ്പായി നല്ല രസം ത്താണല്ലോ. മറ്റേ ഫി മറ്റേ എന്താ പറയാ എന്താ പറയാ അയ് ശ് അതല്ല ഗ്രാ മറ്റേ ഗ്രാസ്ണ്ടല്ലോ അതിന് വെക്കുന്ന ഒരു ചെതല് പോലിങ്ങനെ
ആഹ് ചെതല് വെരും. അത് ചെതല് വെരും. അത് നാത്തുന്റെ വീട്ടില് മൊത്തം പോയി. ഓര് ചെയ്യിപ്പിച്ചതേരുന്നു. അന്ന് ഗാർഡണിങ് ചെയ്യിപ്പിച്ചതേരുന്നു. ഓലത് മൊ
ആഹ് പോയി. അത് പിന്നെ പെട്ടെന്ന് അതുല്ല അതിനാ കാലാവസ്ഥന്നെ നല്ല വെള്ളം വേണം. ആയിക്കോട്ടെ, ശെരി.
പടച്ചോനെ നിങ്ങളല്ലേ